ഉം എന്താ പനി കിടക്കാണോ
അല്ല ഞാനിവിടെ ഫുഡൊക്കെ അയച്ചിട്ട് ഇരിക്കയായിരുന്നു ഈ ഫുഡ് അയച്ചോ
ഉം ഉം ഓ ഫുഡ്ക്കെ കഴിച്ചു മക്കളൊക്കെ സ്കൂൾ പോയിണ്ടാവും അല്ലേ
ഉം ഇപ്പം കുറ കുറേ ദിവസമായിട്ട് നമ്മൾ വെക്കേഷൻ ആയങ്ങെ നിന്നിട്ടേ
ആഹ് ആഹ്
ഇപ്പൊ ഒരു ഒരു ഹറിബറി ഇല്ലായിരുന്നു ഒന്ന് രാവിലെ
അതെ
ആഹ് ഞാനും അതെ ഇനിയിപ്പ അങ്ങനെ ഇനിപ്പ ഈ
അംഗനവാടിയിലാക്കിന്ന്
ആഹ് ഞാൻ കണ്ടിരുന്നു പോണത് വീഡിയോ ഇട്ടിരുന്നല്ലോ ആഹ് എങ്ങനെ മടിയൊന്നുംല്ലല്ലോ
ആഹ് ആഹ്
ഇല്ല പ്രശ്നൊന്നുല്ല അല്ല അവിട ആാക്കി കുറച്ച അഞ്ജിന്റെ ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ
ശെരി
ഇപ്പൊന്നില്ല ഞ പോയി ഭയങ്കര ഇടങ്ങാറിട്ടും ഞാൻ കൊറെ കരഞ്ഞു ഓർക്ക് പ്രശ്നൊന്നും ഇല്ല്യന്ന് തോന്നു ഇ നമ്മള് പോന്നേ എന്താ
അങ്ങനെയൊക്കെ കരഞ്ഞോ വിരിക്കാം ആഹ് കേൾക്കില്ലേ
ഉം അതിപ്പോ നമുക്ക് എങ്ങനെയാലും അല്ലേ നമ്മളപ്പോ ഇങ്ങനെ നടക്കുന്ന കുട്ടികല്ല ചെറിയ അപ്പ അതിന്റെ എടങ്ങേറ് കുഴപ്പം ആ ടീച്ചർങ്ങനെ ഫോട്ടോസൊക്കെ വിട്ടന്ന ഗ്രൂപ്പിൽ
ആഹ് അയ്ശരി
ഇന്നെയാണ് കഴിച്ചോണ്ട് നി ക്കുന്നുണ്ട്
ആഹ് ഇത്വ എങ്ങനെ നമ്മള ഇങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോഴേ
ഇന്നലെ പോയി ബാഗ്തൊക്കെ വാങ്ങി അപ്പ അതിന്റെയൊക്കെ ഒരു സന്തോഷംഉണ്ട് ബാഗൊക്കെ അങ്ങനെ ഒരു ആതണട്ടാ ഞൻ മുത്തല്ല സ്ലേറ്റ്ല്ലേ അത് വാങ്ങിട്ടോ അയിന്റെ ഭംഗി അന്താ അത് ആഹ അതെ നമ്മടെ പിന്നെ അങ്ങ് നടക്കില്ല പോലേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്ലൈറ്റ് വാങ്ങി വീട്ടിലെത്തി ബാത്തപ്പോത് അത് ഫുുള്ളായിട്ട് പൊട്ടി പോന്നക്ക സ്ലൈരി ലൈറ്റ് ഉള്ള പ്ലാസ്റ്റിക്ന്റെ ഭാഗങ്ങളും മുത്തുകളും ഒക്കെയ പൊട്ടി പോകുന്നത് അതില് പിന്നെ അത് അതില് ഒന്ന് മാത്രം തന്നെ രണ്ടെണ്ത്തിന് പൈസ അവർ എടുത്ത് പക്ഷെ അവരെ തെറ്റ് പറയല്ലോ നല്ല നല്ലതിര ക്കേനി
ആഹ ആഹ ഇണ്ട്..
പിന്നെ അവര് അ.. രണ്ട പ്രാവശ്യം പോയപ്പോൾ അവർ ഇടുത്ത് തന്ന്..
ആഹ ആയി ശെരി..
മ്മ് എന്താ പണി..
ഞാനൊന്നുല്ല ഞാൻ ഫുഡ് കഴിച് ഇരിക്കായിരുന്നു.. ആഹ കേൾക്കില്ലേ.. ഇനിക്ക് കേൾ..
ആഹ ആ..
ക്ക്‌ൻണ്ട്..
ആഹ..
ഹലോ.. ഹലോ..
മോൻ പ്പോ ഒന്നാം ക്ലാസ്.. സിലോട്ട് ആണോ..
ട്ടോ ഭയങ്കരായ്ട്ട് സൗണ്ടിന് ഭയ..
ആഹ ആ നിനക്ക് കേൾക്കുന്നില്ലേ.. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് കൊറെ വൈ.. കീട്ടാണ് നിനക്ക് വേഗം എന്ന്
അത് അതെ..
അല്ല ഞാൻ പറയുന്നതിന് കുറെലയ്റ്റ് ആയി മാറുപിടിക്കും..
അതെ അതെ അങ്ങനെയാണ് കേൾക്കുന്നത് അതെ പറഞ്ഞത് ഒന്ന് റൈഞ്ച് ഉള്ളൊട്ത്ക്ക്‌ ക്കിരിക്കുവോന്ന്..
ഇവിടെണ്ട് താ വിടെ ഫോർ ജി ഇണ്ട്..
ആഹ ഇപ്പ ഓക്കെയാണ് ഇവിടെ ഫൈവ് ജി ഇണ്ട്..
ഓ അഹ് ശെരി ഇപ്പഴാണ് ഫൈ ജി ആയത് തോനുണ്.. ഇതുവരെ ത്രീ ജിയിലിട്ട് അതെ കാരണം.. ഞാന് ചോയ്ക്കിണിന്ന് ഈയ് കുറ ലേറ്റ്.. റ്റായിട്ട മറുപടി തരുന്നെ അപ്പ ഇൻക്ക് തോന്നി റേയ്ഞ്ച്ന്റെ എന്തെങ്കിലും പ്രശ്നം ആരിക്കും ഉം..
ന്ക്ക്‌ ഇങ്ങനെ സംസാരിക്കാത്ത കാരണം അത്യാവശ്യം.. കേൾക്കുന്നില്ലന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ.. എന്താണ് ഫുഡ് ഒക്കെ കഴിച്ചോ..
അല്ലാ എന്നിട്ട് നിന്റെ മോനിപ്പോ ഒന്നിലോട്ടാ..
ഇപ്പോഴും അങ്ങനെന്നെയി..
ഇല്ല എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ..
ആഹ ഓക്കെ ഓക്കേ ശെരി..
അൽ മോന് ഒന്നിലാണോ ചോയ്ക്കാ..
ആഹ് മോന് ഒന്നിലാണ് അത് ഇന്നലെ ഞാനും പോയിരുന്നു പ്രവേശനോത്സവല്ലേ എടക്ക് കട്ടാക്കുന്നുണ്ട് ഹലോ ആ അപ്പൊ ആ നല്ല നല്ലതായിരുന്നു അ എന്താ കൊഴപ്പൊന്നും ഇണ്ടായില്ല പക്ഷെ ഫുഡും വാങ്ങാനും വേണ്ടി പ്ലേറ്റ് ഒക്കെ പായസം ഫു ഫുഡ് ഫുഡ് അയച്ചിട്ട വിടാന്ന് പറഞ്ഞു ഉച്ചക്ക് അപ്പോ ഇവന് പ്ലേറ്റ് ഒക്കെ എടുത്ത് ഫുഡ് വന്ന്ക്ണ് പറഞ്ഞപ്പോ മിസ്സ് പറഞ്ഞ അപ്പൊ ഓന് പ്ലേറ്റ് ഒക്കെ എടുത്ത് പോയി അപ്പോ ഒരു കുട്ടി ഇങ്ങനെ ഫുഡും കൊണ്ട് വരുന്ന കണ്ടപ്പാളെ അതിൽ സാമ്പാറും മൺപയറും കണ്ടിട്ട് ഓൻ അതേപോലെ ആ പ്ലയ്റ്റ് കൊണ്ടോയി ബാഗിൽ
വേണ്ട പറയ് അതെ എന്താന്നറിയൊ നമ്മളെ മക്കൾക്ക് ഈ കറിയൊന്നും കൂട്ടി ചെല് ഇല്ലാല്ലോ ഇത്ര പറഞ്ഞിട്ടും കാര്യ ല്ലല്ലോ ഒരു മുട്ട പൊരിച്ചതോ ഉരുള കിഴങ് പരിച്ചതോ അതിലപ്പറൊന്നും ഏതും പോവൂല്ല
ഞാനും ഉരുളക്കിഴങ്ങാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിരുന്നു രാവിലെ എടുത്ത് കൊടുക്കാൻ ഇവന് അതും കഴിക്കൂല എന്നിട്ട് ഞൻ കൊറ പറഞ്ഞു മിസ്സ്‌ കൊറേ പറഞ്ഞവനോടെ എന്താ പറയാ നിന്റെ വാ ച്ച് നല്ല രസണ്ടല്ലോ വാ ഈ വാച്ചിട്ടകൈക്കൊണ്ട് ഫുഡ് കാഴിച്ചാ നല്ല രസം ഉണ്ടാവും ഒന് മെയിന്റ ഹ
ഹ ഹ അഹ്ശരി അത ഒന്നാമത് അ അവരിപ്പ നൈസറിന്ന്ങ്ങോട്ട് മാറുമ്പേ അയിന്റേതായ ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ
ഇതിപ്പോ പുതിയ ടിഫിൻ ബോക്സ് രണ്ടാളും ഫുഡും കൊണ്ടാ പോയത് പിന്നെ മറ്റോള് വല്യ ഏ അത്യാവശ്യം ആഹ വല്യ ആള് വ മുകളുള്ള ക്ലാസ്സില് അത്യാവശ്യം ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടാ ഫുഡ് വാങ്ങാനൊക്കെ ഹലോ ആ മൂന്നില് മുകള്ലാണ് ക്ലാസ് അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനാണ് കാരണം തായെകെരങ്ങി വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ട്ട്ണ്ട് ആഹ് കേൾക്കില്ലേ
ആഹ് ആഹ് ശരി ഇണ്ട് ഇണ്ട് കേൾക്കുന്ന്ണ്ട്
അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഫുഡ് കൊടുത്തയച്ചു രണ്ടു പേർക്കും ഫുഡ് കൊടുത്ത കെടുത്തയച്ചക്ക നമുക്ക് ടെൻഷനല്ലേ ഫുഡ് കഴിച്ചില്ലെങ്കില്
ആഹ് പിന്നെ മറ്റത് മക്കള് കഴക്ക്ണ്ടോ ഇല്ലേ
ആ പിന്നെ പറഞ്ഞപ്പ സ്കൂൾ തുടങ്ങിട്ടുള്ളൂ കുറച്ച കഴിയുമ്പോ നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ മാറ്റ റ്റി കൊണ്ട് വര പക്ഷെ തുടാക്കത്തിലെ ഫുഡ്‌ കയ്യ്ക്കതെന്നാ പിന്നെ മിസ്മാർക്ക് ശ്രദ്ധിക്കാനു കയൂലല്ലോ ഒരു കുട്ടി മാത്രല്ലല്ലോ
ഇല്ല ഫസ്റ്റിലാവുമ്പോ അവര് പറഞ്ഞിട്ടും കാര്യല്ല പ്രശ്നമല്ല അപ്പൊ അവർക്ക് ആ കുട്ടികള
ആഹ് പരിചയപ്പെട്ട് വരുമ്പോക്ക ഒന്ന് ഓക്കെ ആയിക്കോളും എന്താ അങ്ങനെയെക്കെയാണ് അവിടുന്ന് എങ്ങനെയാണ് ഫുഡ് കൊണ്ടോവലാണോ ഹലോ ഹലോ ഹലോ കേൾക്കണ്ടോ ഹലോ അതെലേ ഉം ഞാന് ആ ഫുഡ് കഴിക്കാഞ്ഞ നമുക്ക് ഭയങ്കര മ്മ് ഡ്രസ്സ് നല്ല രീതിൽ ഡ്രസ്സിങ് ചെയ്യണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നവരെ വിലയിരുത്തുന്നത് ഡ്രെസ്സിനെ പറ്റിയാണല്ലോ ആഹ് കഫസ്താന് നല്ല രസമാണ് കഫ്താന് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഒരു മോഡസ്റ്റി ഫീലാണ് പിന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടണത് ഞൻ എന്താ വച്ചാൽ കഫ്താനി വേറെ ചെയ്യുമ്പോൾ അതിൻന്റെറെ ഉള്ളിലെ ഇന്നറ് പിന്നെ ഹിജാബ്ക്കെ ആട്ട് റോളയുംമ്പഴാണ് കഫ്‌താനൊന്നും കൂടെ ഭംഗിക്കിട്ടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നമുക്ക് കംഫർട്ടബിൾ ആണ് പിന്നെ ഇതാണ്